എന്താ സുഖാണോ
ആ ചോറൊക്കെ ന്നാ
ആഹ് ചോറ് കഴിച്ച്
പിന്ന പിന്നെന്ത പിന്നെ ന്നന്താ സെ പുതി
സ്പെഷ ആഹ് സ്പെഷ്യല ഉണ്ടിനി ഇന്ന് ബിരിയാണീന്നെ
ഏ നിങ്ങളെ നാളത്തിന് അവിടൊക്കെ വെള്ളിയാഴ്ല്ല അല്ലാത്ത സമയത്ത് നോക്കക്കുല്ലേ
ആഹ് ബാങ്ങള വന്നണ്ട് അപ്പൊ ഓന് പറഞ്ഞപ്പ അങ്ങനെ ഉണ്ടാക്കിതാ
ആഹ്
ഒന്ന് കുറച്ചായി ഓൻ പോവാനായി ഇപ്പോ ഏകദേശൊക്കെ പതിനെട്ടാം തീയക്കായിട്ട് പോകും
പിന്നെ കല്യാണം കഴിഞ്ഞ് നിക്കുവ
ആഹാ കഴിഞ്ഞിണ്ട്
ആ വേറെന്തൊക്കെ പിന്നെങ്ങ വീട് വീട ഒറ്റവീട
ഏ
മറ്റേ വീട് വീടെടുത്തൊക്കെ താമസിച്ചാ
ആനെ ആ ഞങ്ങൾ ഒറ്റ് ഒറ്റ ഒറ്റക്കണ്ട ഞങ്ങൾയാ ഒരുമിച്ച്ന്നെെയാണ് മൂത്തച്ഛണ്ട് പെണ്ണ് കട്ടിട്ടില്ല അങ്ങനെയൊക്കെയാണ്
മ് മ് മ്
ആപ്പൊ പിന്നെ ഞങ്ങള് ഒരുമിച്ചന്നൈ ഓൻ പുറത്ത് വർക്കിങ്ങാണ്
ആ ആ നിങ്ങക്ക് എത്ര എത്ര കുട്ട്യളാണ്
ആക ഒരാളെന്നെഒള്ളു ഇൻക് ഏഴ്മാസായിട്ടൊള്ളു
ഏ ഏയ്മാസ ആ കൊ ഹസ്ബന് ഭർത്താവ് എന്താചെയ്യുന്നെ
ആള് പൊറത്ത ആടല്ല നാട്ടിലില്ല
ഏ പിന്നെന്തെക്കെ
വേറെന്താ സുഖാണ് അവിടെ ഇങ്ങക്ക് എത്ര മക്കള
ആ ഇൻക്ക് കുട്ട്യാളില്ല മഴ മഴണ്ടങ്ങട്ട്
ആണ്ട് ഇന്ന് ഇന്ന് ആ ഇപ്പൊ ഇപ്പൊ കൊറച്ച് കൊറവ്ണ്ട് ആ ഇന്നെലിം മിഞ്ഞാന്നൊക്കെ നല്ല മഴന്നെ
മഴ ഉം ഉം ഇങ്ങനെ ഒര് ചാറ്യമഴല്ലേ പെയ്യും നിക്കും അങ്ങനെ നല്ല ശക്തീലങ്ങട്ട് പെയ്യ്‌ണ് ഇല്ലേനും ന്ന അങ്ങനെ ഇങ്ങള് എസെൽസി അയ്ഞ്ഞിട്ട് കൊറേ ആയോ കാ ഇഞ്ഞെ കാലായോ
ആ ആ ആ ആയി ഒരു അഞ്ചാറ് വർഷായി
അഞ്ചാറുവർഷയിലെ എത്ര എ പ്ലസ് ഇണ്ടെയിനി
ഏ പ്ലസോരെണ്ണം ഒക്കെ തന്നെ ഉണ്ടാന്നേ ആ ഒന്ന് ബാക്കിളള എ ബി ബി പ്ലസ് വർന്നാ അങ്ങനെക്കെ
ഞാന് എസൽസി കൊറേയായി പത്ത് ഇരു ഇരുപത് ഇരതിമൂന്ന് കൊ ഇരത്തൊന്ന് കൊല്ലായി അന്നൊക്കെർഞ്ഞാല് എ പ്ലസ് എ പ്ലസ്ല്ല്ലല്ലോ മാർ
മാർക്കും കാര്യങ്ങളാവും ലേ ആ
ഇപ്പോൾത്താണ് മാക്സിമം മാർക്ക് ജയിക്കാന്ല്ലള്ളത് ഏ മ് ജയിക്കാൻ ടോട്ടല് നമുക്ക് ജയിക്കാള്ള മാർക്ക് ഇരുന്നൂറ്റിപത്താണ് ഇപ്പല്ലെ എ പ്ലസ് ഒക്കെ വന്നീ അതെല്ലാ റിസ്ക്കേന് ജയിക്കാനൊര് എല്ലത്തിലും എല്ലാത്തിലും നല്ല മാർക്കാണെന്ന്ല്ല നല്ല റിസ്ക്ള്ളത് തന്നേയ്ക്കാരം ഇപ്പൊ എല്ലാരിം പെട്ടെന്ന് ജയിപ്പിച്ചിടണത് നല്ല ഒരു സുഖാണല്ലലേ
ഇപ്പൊ ആ പത്ത് പ്പം ന്നർഞ്ഞമാരി ക്കെ ജയിപ്പിച്ച്ടും പിന്നെ അവ്ട്ന്നഅങ്ങട്ടാണ് വാക്കിള്ളോര് എടങ്ങറാവ പിന്നിം പഠിക്ക്ണ കുട്ട്യാളും പഠിക്കാത്ത കുട്ട്യാളും ന്നറിഞ് ഓല് ഇങ്ങനെ ജയിപ്പി ച്ച്ടുന്നോണ്ട് ലാസ്റ്റക്കത്തുമ്പ ഓരാ ഓരാ പിന്നെ എടങ്ങേറാവുന്നത്
ആ അതാണ്
അങ്ങനെക്കെ ന്നിട്ട് ഹസ്ബന്റ് എന്ത്യ്യാ
അത് ഗൾഫിലാണ് പ്പ ലീവിന് വന്നാണ് നാട്ടിണ്ട്
ആ
പിന്നെ എന്തെക്കെണ്ട്
ന്നിട്ട് ഹസ്ബൻന്റെ വീട്ടില് ആരെക്കെണ്ട്
ഇവിടെ മൂത്തച്ചിണ്ട് ഞാനും ഹസ്ബന്റ് അതെന്നെ
കല്യാണം കഴഞ്ഞിട്ട് കൊറേ ആയോ
ഇന്റെ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് ഇരുപത്ര ഇരുപതൊന്ന്‌ കൊല്ലായി
ആ കുട്ട്യാള്ല്ലലെ
വേറെന്തൊക്കെണ്ട്
വേറെന്താ വിശേഷം അങ്ങനെ പോ
ഏഴ് മാസായത് മോനാമോളാ
മോളാണ്
ഉം പിന്നെ എന്താ നമ്മള സ്കൂൾ ജീവിതാർഞ്ഞാല് നമ്മളെ സ്കൂൾ ജീവിതം നല്ലൊരു രസ ആ കാലം ഇപ്പ ഇഞ്ഞി തിരിച്ച കിട്ടൂല്ലല്ലൊ ലേ ഞങ്ങളെ ആ ഞമ്മളക്കെ സ്കൂൾ പഠിക്കണ സമയത്തേ
ആ അക്കൊപ്പം പയേമാരില്ലല്ലോ ഇപ്പൊ സ്കൂളും കാര്യങ്ങളും ഒക്കെ മാ -മാറ്റല്ലേ സ്കൂൾ ജീവിതത്തിലാണെങ്കിലും മാറ്റം വന്നില്ല ഇപ്പൊ ഒരുപാടെ മെച്ചപ്പെട്ടില്ലേ
ആ അതാണ് ആ കുട്ടികളൊക്കെ ഭയങ്കര ഇതായില്ലേ
ഉ പഠിപ്പും കാര്യങ്ങളും അങ്ങനെൊക്കെ തന്നെ ഇപ്പ കല്യാണം വേണ്ട ഒക്കെ എല്ലാർക്കും പഠിച്ചാ മതി ഉം ഇപ്പ ഡിമാൻഡ് തന്നല്ലെ എല്ലാർക്കും
ആ അതല്ലെ
പെണ്ണുങ്ങളെ കിട്ടാനും പണിയാണിപ്പോ അങ്ങനൊക്കെയാ
ആ ചെക്കന്മാർക്ക് കല്യാണം ശെരിയാവാൻ പണിയ ഒക്കെ പഠിപ്പ് പഠിപ്പ് പഠിപ് നമ്മളെ കാലത്തല്ല വേ പെട്ടെന്ന് കല്യാണം കഴിച്ക്കാണ്ട്
ആ അതെ ബാപ്പേം ഉമ്മേം പറയണ കേട്ടങ്ങനെ കല്ലിയാണം കായിച്ചങ്ങനെ പോവാ എന്റുപ്പ ഒന്നര വർഷ ആട്ടുള്ളൂ
ആ അപ്പൊ അതിനത്ര കാലൊന്നുമായിട്ടില്ലല്ലോ ഇപ്പ ങൾ അത നിങ്ങളൊക്കെ ആ ജനറേഷൻ ജനറേഷനിപ്പെട്ടതല്ലേ ഹ ഹ ആ പിന്നെ ഞങ്ങളെ കാലത്തൊക്കെയാണ്
ആ അങ്ങോട്ട്‌ വന്ന്ങ്ങാണ്ട് എന്റെ താത്തയ്ക്ക് കാണനേ ഇപ്പൊ
ആ എന്ന
ളെ പത്തെ പതിനൊന്നു കൊല്ലായി
എത്രായി
പതിനൊന്നൊക്കെ ആയി പന്ത്രണ്ട് പതിനൊന്നൊക്കെ ആയി ഒള്ത കഴിഞ്ഞിട്ട് വല്യോൾത് മാറ്റയോത്ത് കയിഞ്ഞിട്ട് അഞ്ച വർ തുറസക്ക്
തന്നെ
ഉം നദിട്ട് തർശ്ശോ
പിന്നെന്താ ഞൻ ഇങ്ങനെ പറയു മാരുന്നു അപ്പൊ അന്ന് അന്നൊക്കെ സ്കൂള് പഠിക്കണ സമയത്തെ അ പിന്നെ നടന്നാരുന്നു ഇപ്പോഴൊക്കെല്ലേ വണ്ടിയും കാര്യല്ലാർക്കും
ആ ആ ആ പോയി ആ സ്വയം പഠിച്ചിതാക്കി ഇണ്ടാക്കന്നല്ലേ
ആ പത്ത് മണി പത്തു മണിക്ക് വെല്ലടിക്കുമ്പോഴത്തഅടത്തണം നടന്നു പോവ പാടത്തു കൂടെ അല്ല ഉം അമ്മളെ കേക്കൊക്കെ ഉണ്ടാക്കുവോ
കേക്ക് ഇണ്ടാക്കച്ചാ ആ ഉണ്ടാക്കും കേക്കൊക്കെ ഇണ്ടാക്കും അവനോന്റെ ആവശ്യത്തിന് മാത്രം അങ്ങനെ
തെന്നെ ന്ത് സ്പെഷ്യല് സ്പെഷ്യലൊ ക്കെ എന്താ ണ്ടാക്കാ
അങ്ങനെയൊന്നുഇല്ല ഇപ്പൊ സാധാരണ ഉണ്ടാക്കണ പോലെ ഇങ്ങനെ നമ്മളയിനെ റ്റ് ബിസിനസിന ഒരുങ്ങിക്കില്ലല്ലോ അപ്പ അയിനനുസരിച്ചുള്ള
ആ
ഉണ്ടാക്കും
കേക്ക് ഉണ്ടാക്കിയാ നന്നാവൊക്കെ ചെയ്യോ
ആ നന്നാവലൊക്
ആ ആ അപ്പൊ അവന്നാല ങ്ങക്ക് പറഞ്ഞുടെ ഇനി ഓഡർ അങ്ങനെന്തങ്കി കൊട്
അങ്ങനെ അയ്നായ്റ്റും നിന്ന്ട്ടൊന്നുല്ല അങ്ങനെ ന്നൊക്കൊന്നില്ല ഇങ്ങള്ണ്ടാക്കലുണ്ടോ
ഞാനും അങ്ങനെ അയ്നതാ മറ്റേതൊക്കെേ വേണം മുട്ടാഅടിക്കണ സാനൊക്കെ വേണം എഗ്ഗ് ബീറ്ററൊക്കെ വേണ്ടേ
ആ അത് അതൊക്കെ വേണം അതാണ് മെയ്ന് അതൊന്നുല്ലഗ്ഗ്ലും
ഞാ നമ്മ്ളക് കയ്യോണ്ടടിച്ചിട്ടതണ്ട് - പൊന്തി വെരും മെയിൻ പ്രശ്നം ഞാന്ണ്ടാക്ക്‌യാല് പൊന്തി വെരൂല്ല വെല്ല്യാണ്ട് പൊന്തൂല്ല സോഫ്റ്റൂല്ല
ആഹ് ന്റെ സോഫ്റ്റും കാര്യങ്ങളൊക്കെ ഇണ്ടാവല്ണ്ട്. അതൊന്നൊല്ല കൊയ് അപ്പ കേക്കിനല്ല ഷ്യു പ്പ ക്രീമ് തേക്കോലോ അപ്പ ക്രീമ് തേമാരി അതെ അങ്ങൻത്തെ സാധനം വാണം
ഏതാ മറ്റേ ട്യൂബ് ഒര് സാൻ -
ബീറ്റ്റ് ബീറ്ററ് പർഞ്ഞ്ട്ടൊരു സാധനണ്ട് ആഹ് അതിൽ ണ്ടാവും അത്ണ്ടെങ്കിലാണ് കേക്ക് നല്ല കട്ടിയായ്ട്ട് വരോലോ മറ്റേ ഇത് ക്രീമ്
ആഹ് ക്രീമ് പറഞ്ഞങ്ങളെ വെള്ള ക്രീമല്ലേ പറഞ്ഞത്
അത് കട്ടിയായിട്ട് വര്മ്പളാണല്ലോ തേക്കാൻ എള്പ്പം തും ഒലിചെറങ്ങണ വെള്ളം പോലെ പോലെ ആവുമ്പോ
ആഹ് അല്ലാ ആ ക്രീമ് വെള്ള ക്രീമ് കിട്ടൊല്ലോ പ്പ ഇന്ന് മാർക്കറ്റില് ക്രീമെന്നെ കിട്ടും അല്ലേ ഇങ്ങളാ മറ്റ് മറ്റേ എന്താ പിപ് എത്തയ്ന്റെ ക്രീമിന്റെ പേര് വിപ്പിംഗ് ക്രീമല്ലേ ഇങ്ങള് പറഞ്ഞത്
ആഹ് ആഹ്
അത് നമ്മ അത് അടിക്കാനും വേറെ സാധന എല്ലേക്ക് ബീറ്ററോണ്ട് അത് അടിക്കാൻ പറ്റൂല
ബീറ്ററല്ലാണ്ട് എങ്ങനടിക്കാന
ആഹ് അതല്ല ആത് ആം ആഹ്
കയ്യോണ്ട് അടിക്കാ പഷേ എന്താ കൊറേ ടൈമ് അടിച്ചും അങ്ങനെക്കേണ്.
കടയും കയ്യും വേ
ആഹ് അങ്ങനേണ് ബീട്രോണ്ടടിക്കാണെ സുഖാ ക്കേണ് ഇല്ലെങ്കി മിക്സീലിട്ട് അടിച്ച്ട്ട് ന്ന്ട്ട് ഒന്നായ്റ്റ് ലൂസ് റ്റാവെ ചെയ്തേ ട്ടയ്റ്റായില്ല.
ആഹ് ലൂസാവുലേ എഗ് ബീറ്ററാവുമ്പോ ന്നല്ല തിക്കായ്റ്റ് വെരൂലെ എഗ് ബീറ്ററ് ആഹ്
ബീറ്റ്റാ വാണ്ടത് അതാവുമ്പ സുഖാ
ആഹ് ആണ്ലേ
ആഹ് ഇപ്പ നമ്മളൈനൈറ്റോര് ങ്ങാത്തോണ്ട് നമ്മളതൊന്നും വാങ്ങലില്ല.
ആഹ് ആണ്
മ് അന്നന്ന്ട്ട് ഇങ്ങനെ മിക്സീലി ട്ടടിച്ചപ്പോ അങ്ങനെ ആകെ ലൂസ് പോലെയായി അവസാനം കേക്ക്‌ മൊത്തത്ത്ങ്ങനെ പീസ് പീസാക്കീട്ട് ഇദൈക്കണ് പാർന്ന് അങ്ങനണ് കയ്ച്ച്
ക്കീക്കാണ്ടെ ആഹ് ബീ
ക്രീമങ്ങനെ പാർന്ന്
ക്രീമ് ഒഴിക്കുമ്പളാണ് കേക്ക് ന്നല്ല സോഫ്റ്റാവ
ആഹ് എന്താ ത്ണ്ടാവൂലെ ഷ് ഷുഗർ സിറപ്പ് അത് പാർന്ന കൊർച്ച് സോഫ്റ്റാവും
ആഹ് നമ്മള് പഞ്ചസാര കൽക്കിങ്കാണ്ട് അല്ലെ ആഹ് അത് കൽക്കിങ്കാണ്ട് ഐന്റെ കേക്ക് ഇങ്ങനെ കട്ട് എന്താ നടു കട്ടെയ്ത് കാണ്ട് ഐന്റെ എടേല് പര്ട്ടി കൊട്ക്കല്ലേ ആഹ് ആഹ് അങ്ങനെലെ
കേക്കുണ്ടാക്കുമ്പോ മുട്ട മാത്രം നല്ലോണം അടിച്ചാ എന്താ മിക്സീല്ട്ട് അടിച്ചാമതി അപ്പ അങ്ങനെതായ്ക്കോളും എന്താ കേക്ക് സോഫ്റ്റും കാര്യങ്ങളൊക്കെണ്ടയ്ക്കോളും
അതാണ് ഞാന്റെന്നും പൊന്തും പിന്നെ കേക്ക് ണ്ടാക്ക്‌ണ ആ പാത്രം വേണം അത്ണ്ടെങ്കിലാണ്
ഞാന് കുക്കറിലാണ്ടാക്കല്
കുക്കറിലാവുമ്പോ അടീപിടിക്കൂ ലെ
ഇല്ല. അടീല് വേറോര് തട്ട്പോൽത്തൊര് പാത്രം വെച്ചാമതി. അപ്പടീപുടിക്കൂല. അയിന്റെ മേലെ കുക്കറ് വെക്ക
ആ അടീ തട്ട് വക്കുല്ലേ
ആ
അങ്ങനെ
അതിന്റെ മേലെ മേലെ ഒരു ഷർട്ട്‌ വച്ചിട്ട് അയിന്റെ മേലെ കുക്കറ് വെക്ക അങ്ങനെ
ന്നാ പിന്നെ ഞാൻ പിന്നെ വിളിക്കണ്ട് ട്ടോടി ഞാൻ ഇപ്പോ വരാം തിരക്കിലാണ് വിളിക്കണ്ട്